ഹലോ
ആഹ് ന്താ വർത്താനം
നല്ല വർത്താനം എന്താ അന്റെ വർത്താനം
എന്താ നല്ല സുഖം തന്നെ എന്താ പണി
എന്താ വെറുതെ ഇരിക്ക എന്താ അനക്ക് പണി
ചായ കുടിച്ച് ഇവടെ ഇങ്ങനെ ഇരിക്ക
ഉം എന്താ വെക്കേഷൻ ആയിട്ട് എവ്ട്ക്കും പോയില്ലേ?
വെക്കേഷൻ ആയിട്ട് പോയി വന്നു. ഇഞ്ഞി പോണം ഉം പോയി വന്നു വയനാടൊക്കെ പോയി ങ്ങനെ പോന്നു.
അഹ് ശരി എല്ലോട്ത്ത്ക്കും പോയോ വയനാട്.
ആഹ് വയനാട് ഞങ്ങള് ഞങ്ങളൊരു ഏഴണി ഒക്കെ ആയപ്പോ രാവിലെ പോയി. ഏഴണി ഒക്കെ ആയപ്പ അവിടെ എത്തി സുബൈക്ക് പോയിണ്
ആഹ് ആഹ് ആഹ്
ഉം അവിടെ പിന്നെ അങ്ങ് താമരശ്ശേരി ആ ആ റൂട്ടിന അങ്ങനെ പോയിഞ്ഞത്
ആഹ് ആഹ്
പിന്നെങ്ങനെ പോയി ആ പിന്നെ തൊള്ളായിരം കണ്ടി ഓഫ് റോഡ്. ആഹ് അതൊക്കെ കൊണ്ട് പോയക്കേനി.
ഏഹ് അഹ് ശരി
ഒക്കെ രാവില കക്ക്ള്ള ആ രണ്ടിസം നിന്ന്
ഏഹ്, അത് ശരി
ഒരീസം നമ്മൾ പോവാനും. അങ്ങനെ ഒരീസം നിക്കും. പിന്നെ അങ്ങനെ, അങ്ങനെ നോക്കാണെങ്കി മൂന്നീസം കൂട്ടാ. ആഹ് പോയാലും അവിടെ എത്തിയാണ്ട് ഒരീസം അവിടെ നിന്ന്ട്ട്. പിന്നെ ഒരീസം നിന്ന് പിറ്റായപ്പോ ഇങ്ങെട് ങ്ങോട് പോന്നും ചെയ്ത്.
ഏഹ് അയ് ശരി, ഞങ്ങളും പോക്ണ്ട് കോഴിക്കോടൊക്കെ.
ഏഹ് ഏഹ്, ഇപ്പൊ കോഴിക്കോട്ന്ന് കുറച്ച് പോയിട്ടൊരു വേറെ പുതിയൊരു സ്ഥലംണ്ടല്ലോ ല്ലെ കാണാൻ കൊറെ. ആഹ് റിസോർട്ട്ണ്ട്. അവ്ടെ കൊറെ കാണാനുംതൊ
അഹ്, ആഹ് മക്കക്കടിച്ചു പൊളിച്ചാ.
ആഹ് ആഹ്, ആഹ് ക് ഓൽക്ക് സാധാര്ണ മാണ്ട്യെപ്പത് ആണല്ലൊ സ്വിമ്മിംഗ് പൂളും, കൊർച്ച് പാർക്കും, ഓൽക്ക് കളിക്കാനുള്ള ഒരു പാർക്കും കാര്യങ്ങളൊക്കേണല്ലോ.
ആഹ്, അതല്ലോം ഇണ്ട് അവ്ടെ.
ഏഹ് ഏഹ്. അത് കുട്ട്യേക് കുട്ട്യേളിം കൊണ്ട് പോയാല്. ആഹ് ആഹ് കുട്ട്യാളിം കൊണ്ട് പോയാലേ മൊതലാവുള്ള്വാണും. കുട്ട്യാക്ക് കളിക്കാൻള്ള കൊറേ ഉണ്ടാവുമ്പളേ.
ആഹ്, എല്ലാ വിധൂണ്ട്.
ആഹ് ആഹ് അത് ശരി, നമ്മള് ഓൽക്കാണല്ലോ കാര്യായിട്ട്. ആഹ് ഞങ്ങൾ ബസ്സിനേനി. ഞങ്ങള് ഫാമിലിൻ്റെ എല്ലാരുണ്ടായിനി.
അയ് ശരി ആഹ്.
ഉം, എല്ലാരുണ്ടായിനി അങ്ങനെ ബസ് സിന് പോയി. രാവിൽക്കക്ക്ള്ളെ ഫുഡ് അങ്ങനാണ്ട് ണ്ടാക്കി കൊണ്ടോയി. രാവിലെ പൊറാ ട്ടി ചിക്കൻ കറിം. പിന്നെ പൊറോട്ട പറ്റാത്തോൽക്ക് വെള്ളപ്പം അങ്ങനാണ്ട് ണ്ടാക്കി കൊണ്ടോയി.
ആഹ്
പിന്നെ ഉച്ചക്കക്ള്ള ചോറും. സാദാ നമ്മളെ സാദാ ചോറും, അയ്ക്ക് സാ മ്പാറായാണ്ട് അങ്ങനെ, അങ്ങനെ കൊണ്ടോയി പിന്നെ, ആഹ് രാത്രിക്കക്ക് ഒക്കെ ഞങ്ങൾ പൊറ്ത്ത്ന്ന് അങ്ങനെ,
ആഹ്, അപ് അത് ശരി, ഞങ്ങളും അതേ മതി ട്രാവലറ് വിളിച്ച് പോണം കരുത്ണ്ട്.
ആഹ്. അഹ് ശ്. ന്നിട്ട് ഭക്ഷണത്തിൻ്റൊക്കെ ഒക്കെ തീരുമാനിച്ചോ?
ആഹ് തീരുമാനിക്ക്ണ്ട് ഓരോ ഹോട്ടൽലൊക്കെ ഏൽപ്പിക്കാനും. ഇണ്ടാക്കാനൊക്കെ, ഉം.
അങ്ങനെ ആയാ രാവിൽകത്തത് ഇണ്ടാക്കി കൊണ്ടായാലും പിന്നെ വാക്കി അവട്ന്ന് കയിച്ചാലേ. കുട്ട്യാളിം കൊണ്ട് പോക്മ്പഴൊന്നും വല്ലാതെ നിക് കൂല്ലാ. ആഹ് വെല്ലാം നിക്കൂല്ലാ ചൂടും കാര്യങ്ങളൊക്കെ ആവ്മ്പെളേ.
ആഹ് അങ്ങത്തെ സ്ഥൽത്ത്ക്കെന്നെ പറ്റൊള്ളൂ.
ആഹ് വെള്ളും കാര്യങ്ങളൊക്കെ ആവ്മ്പോ പിന്നെ അങ്ങനൊര് വെള്ളത്ത് കളിക്കാ അപ്പ ചൂടും കാരും അറീല്ലാ.
അങ്ങൻത്തെ സ്ഥലേ പറ്റൊള്ളൂ. മറ്റേതൊന്നും കുട്ട്യേക്ക് ചൂടാവ്മ്പ പറ്റൂല്ലാ.
ആഹ് ആഹ് ഞങ്ങളും പോയാണ്ട് കൊറെ വെള്ളച്ചാട്ടും അയ്ല് ആഹ് സൂചിപ്പാറ ആഹ് ആഹ് അങ്ങട്ടൊക്ക പോയി.
ആഹ് അയ് സെരി.
പിന്നെ ആഹ് ആഹ് ന്നാ കൊറേ സ്റ്റെപ്പ് കേറി പിന്നാ എൻ ഊര് പർഞെ എന്നൂരോ എത്തോ പർഞെ, ഒര് ഇത് ഇണ്ടല്ലോ അങ്ങനെ ആഹ് ആ ഒര് ഒര് ഗ്രാമ ആഹ് ഒര് ഗ്രാമം ആഹ് ആഹ് ആഹ് ആഹ് ഗോത്രവർഗ്ഗക്കാര് ആഹ്. അത് കേറി, ആഹ് അത് കണ്ടു അയില് കേറുമ്പളെന്നെ മറ്റെ ആഹ് ഓലെ സം സ്ക്കാരും ഇതൊക്കെ ജീവിതൊക്കെ മനസ്സിലാവുട്ടൊ നമ്മക്ക്.
ആഹ് ആഹ് ആഹ് ഓലെ ഏഹ് ഡാൻസ് ഒര് ചെറിയ ഡാൻസൊക്കെ ണ്ടാവും.
ആഹ് ആഹ് ഇണ്ട്. ഓല മേഞ്ഞെ
ആഹ് ആഹ് ആഹ്
ഫുള്ള് നല്ല ബ കാണാൻ നല്ല ബംഗിയാണ് നടന്ന് ഇങ്ങനെ കാ
കാണാൻ നല്ലാ രേസോണ്ട്
ആഹ് ആഹ് അഹ് ഇങ്ങനേ നടന്ന് കാണണം ഫുള്ളായിട്ട് എത്തറങ്ങാനും സ്ഥലത്ത് അങ്ങനെ ചുറ്റും മതില് വെച്ചാ മാതിരി ഇങ്ങനെ നല്ല രെസം കാണാന് ആഹ് ആഹ് അങ്ങാട്ടോക്കെ പോയി
ഏഹ് അഹ് ശരി പിന്നെ എന്തൊക്ക്യായ എന്നിട്ട് പരി
പിന്നെന്താക്ക ഇഞ്ഞ് പോവണം എന്ന് കരുത് ന് എങ്ങനെ ആയാലും ഒരു പോക്ക് പോകും കോഴിക്കോട് ഓരാന്ന് ഓരോന്ന് ഇങ്ങനെ പറയണ്ട് ഇനി എങ്ങോട്ടാ പോണ്ടേന്നൊര് തീരുമാനം ആയിട്ടില്ല പോയി ഒരട്ടം പോയി വെര്മ്പോ അങ്ങനെ തന്നെയാണല്ലോ ആഹ് ഇപ്പാണേ കൊറ ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ
ഉം ഇപ്പൊ ചൂടോണ്ട് വല്ലാതെ അങ്ങ് പൊറത്തേക്ക് എറങ്ങാൻ പറ്റൂല്ലോ
ആഹ് വയ്യാ പിന്നെ റിസോർട്ടൊക്കെ എട്ത്ത് ഇതേപേലെ സിമ്മി ക്ക് അങ്ങനെയൊക്കെ പോയാണ്ട് എട്ക്കയാണെങ്കില് ആഹ് അങ്ങനെയൊക്കെ ആയാ നമ്മക്ക് വെള്ളത്തിലാവമ്പൊ പിന്നെ അത്ര ചൂട് അറിയില്ല പോവുമ്പോ നല്ല ചൂടും
ആഹ് കുട്ടിയക്കും ഒര് ഇതക്കാരും ഇഷ്
ആഹ് ആഹ് ഇഷ്ടക്ക്യാ ഓര്ക്കാര് ഇതിന് കളിച്ചാ വെള്ളത്തി കളിച്ചാലും പാർക്കിങ്ങന്ലത് കാരം അങ്ങനെ നോക്കി പോവാറേണ്ട് ഒര് വട്ടം അങ്ങനെ പോയി വന്നപ്പാളേ
ഉം അതെന്നെ ഇവടെ അങ്ങനെ തന്നെ ഫാമിലി മൊത്തം ഇണ്ട് പോണം വിചാരിക്ക് ണ്ട്
ഇനി ചെറിയ ട്രിപ്പ് ആകി മറ്റേ ഇഞ്ഞ് ഇപ്പോ അതേ മാതിരി ഇണ്ടായിക്കോണം എന്നില്ല വലിയതായികാണ്ട് ഇപ്പോ എല്ലാരും പ്രായയോലും കുട്ടിളോം എല്ലോരും പോയി ഇഞ്ഞ് ഇപ്പോ പ്രായാ ആഹ് പ്രായായോലെ മുന്നിക്കാണ് ഓലോട് പറഞ്ഞാ ഓല് മുന്നിക്കാണ്
ആഹ് ആഹ് ആഹ് ആഹ് ഇഷ്ട്ടേക്കാരേ
ആഹ് ഇഷ്ട്ടാണ് കുട്ടിളൊക്കെ വെള്ളത്തിലേറങ്ങിട്ട് ഇങ്ങാട് പോരാൻ കൂട്ടാക്കണ്ടേ മൊതലാക്കി ആക്കിന് പൈസ കൊട് ക്ക്നതിന് ഉള്ളത് മൊതലാക്കും
ആഹ് കുട്ടിള് ഇണ്ടാവുമ്പോ പിന്നെ മൊതലാക്കും ഞമ്മളെ പോലെ അല്ലല്ലോ ഓല്
ആഹ് ഒരിടത്ത് ഇങ്ങനെ ഇരിക്കൂല്ലാ ഓൽ നല്ലോ ഇപ്പണം വെള്ളത്തിലൊക്കെ എറങ്ങി കൊറേ നേരം എപ്പളാണ് വെള്ളത്തിലൊക്കെ കേറിയത് എന്നോ
ആഹ് രാവിലെ അല്ല ഒൽക്ക് തണുപ്പ് ചൂടായതോണ്ടേ
ചൂട് വെള്ളത്ത് കളി ആ അതാണ്
ആഹ്
മറ്റത് ചൂട് ഭയങ്കര അതുവരെ വണ്ടി ഇങ്ങനെ യാത്ര ചെയ്തു ചൂടും കൊണ്ട് പോയതല്ലേ എ സി ഇട്ടാണ്ടല്ലോ ചൂട് ങ്ങനെ ഫുഡ് ചൂട് നിർത്തി ഭക്ഷണം കഴിക്കാൻഇറങ്ങിയപ്പോ ഒകെ ആ ചൂടത്ത് ഇങ്ങനെ ഇറങ്ങിയപ്പോ പോയതല്ലേ അപ്പൊ പിന്നെ എങ്ങനെലൊക്കെ ഓരൊട്ത്ത് നിന്നെങ്കില ഒക്കെ അവിടെ എത്തിയപ്പോക്കിെന്നെ ഇങ്ങനെ മറ്റൊ ഒരു ഭാഗത്ത് കാൽ തുടങ്ങിക്ക് പിന്നെ ആ വെള്ളത്തിക്കറി ഇറങ്ങിയപ്പോഴാണ് ഒക്കെ തെളിഞ്ഞത്
ആ ആഹ എന്നിട്ട് പിന്നെ രാത്രിക്കെ എപ്പോഴാ എത്തിയത്
രാത്രി ഒരു പത്ത് ഒരു പത്തു മണി ഭക്ഷണം ഒക്കെ കഴിച്ചപ്പാണ്ടല്ല പത്ത് ഇവിടെ വീട്ടിലെത്തിയതാ പറഞ്ഞേ വീട്ടിലെത്തിയപ്പോ ഒരു പന്ത്രണ്ട് മണി ആയി തുടങ്ങിരിക്ക്ന്
ഏ അത് ശരി ആ ആ
ഒക്കെ ഉം അടിച്ചു പൊളിച്ചു എല്ലാവരും ആയിട്ട് ആഹ് അങ്ങനെ പോയി ഇഞ്ഞു പോണംന്നൊക്കെ ഇണ്ടയ്ന് ചൂട് കാരണം പൊർ ത്ത്ക്ക് ഇറങ്ങാൻറ്റ് കഴിയൂല ഒരുപാട് സ്ഥലണ്ട് ഇപ്പ കക്കാടം പൊഴയല് അവിടേം ഇവിടടെം ഓക്കെ ഓരോന്നു ഒരോന്ന് ഇങ്ങനെ അങ്ങനെങ്ങനെ കാണ്ണ്
കക്കാടംപൊയില് സ്കൈവേ അർഞ്ഞ പുതിയത് ഇതുണ്ടന്നെണെ ഇപ്പോ
ആഹ് ആഹ് പുതിയത് വന്ന്ക്ക്ണ് അപ്പങ്ങ്
അടിപൊളി പൂ പാർക്ക്
അങ്ങനെ ഓരോന്ന് കാണുന്നൊക്കെ പറയണ്ട് ഒരിസം അങ്ങനെ ആ വഴിക്ക് നിലമ്പൂർ ഭാഗത്ത്‌ ക്കൂടി അങ്ങനെ വിട്ടാലോ എന്നൊക്കെ പറഞ്ഞേ എങ്ങിട്ടാന്ന് ഉറപ്പിച്ചിട്ടില്ല
ആഹ് അത് പുതിയത് നല്ല രസണ്ട് ആ റിസോർട്ട് കാണാൻ
ആഹ് ആഹ് അയിന് സ്ഥലം ഇനി ഓരോന്നും കാണുമ്പൊ എല്ലാ ർക്കും എല്ലൊട്ത്തുക്കും ഒന്ന് കാണുമ്പോ അങ്ങട്ട് പോകല്ലേ പറയും മറ്റത് കാണുമ്പോ അങ്ങട്ട് പോവല്ലേ പറയും ഓരോട്ത്ത് ആരും ഉറപ്പിക്കണില്ലേ പലതും കാണുമ്പോ അങ്ങൻതന്നെല്ലേ
ആഹ് ആഹ് അതാ പിന്നെന്ത്‌
ഇങ്ങള് ഇതിനും തീരെ പോയിട്ടുണ്ടാവില്ല ല്ലെ
ഇല്ല ഞങ്ങള് പോയില്ല പോവാനും ഒരുങ്ങിട്ടുള്ളു ഞായറാഴ്ചക്കെ ആയിട്ട് പോണം എല്ലാർക്കും ഒഴിവുള്ളീസം
എല്ലാർക്കും ആഹ് ഞായറാഴ്ച ആവുമ്പോ എല്ലാവർക്കും ഒരു ഒഴിവുള്ള ദിവസം ആണ്
ആഹ് ആഹ് പസ് മ് അന്ന് പോണം വിചാരിക്കണ്ട്
ഒരൊറ്റ മാസം കൂടി കണക്കാ ലേ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പതാം തീക്കെ ഇന്ന് ഇരുപത്തിഒമ്പതാം തീ തീ ഒക്കായില്ലേ
ആഹ് ഇന്ന് ഇരുമ്പത്ഒമ്പതാം തീ അല്ലെ ഒരു മാസം കണക്ക. ആഹ് ഒരു മാസം ക ഇനികാ ഇനി ഇല്ലല്ലോ ആഹ് കണക്കാണ് അപ്പോ അല്ലെങ്കി ശനിയാഴ്ച രാത്രി പോയി നാറാഴ്ച വരേ അല്ലെങ്കി നായറാഴ്ച്ചോ അങ്ങനൊക്കെ കരുത്ണ്ട്
ഏഹ് ഏഹ് അത്ശരി കുട്ട്യാളേം കൊണ്ട് പോകുമ്പൊ കൊർചേരം നിക്കണം എന്നാലേ ഓലിക്ക് കൊർച്ചേരം കളിക് ക്കാനും കാണാനൊക്കെള്ള ഒരു ഇത് ഇണ്ടാവുള്ളൂ
ആഹ് എന്നാലേ പൈസ കൊടുക്കുമ്പൊ മുതലാവുള്ളൂ
ആഹ് അതാണ് പൈസ കൊടുക്കണം ഓലാവുമ്പോ നല്ലോ കളിക്കു അഞ്ഞിപ്പാ പാർക്കിന്റെ ഇതിയിലായാലും ഓൽക്ക് കീണതും വെള്ളത്തിലും എല്ല ത്തിലും ഓൽക്ക് നല്ല ഇതല്ലേ
ആഹ് ഏമ് ഏമ് ഞാം ആഹ് ഞമ്മള് വൽ വല്ലാ തെ വെള്ളത്ത്
ആഹ് ഓല് പോവാന്ന് പറയുമ്പോക്കണന്നെ ടൂർ പോവാന്ന് പറയുമ്പോ വെള്ളൊക്കെണ്ടന്ന് പറഞ്ഞാതന്നെ ആ കൊണ്ട് പോവാൻള്ളെ വെള്ളത്തിൽ ഇറങ്ങുമ്പോല്ല ഗ്ലാസ്സു അതും ഇതും എന്തൊക്കെ ഡ്രസ്സും കാര്യങ്ങലളൊക് ക്കെ ഒരുക്കാണ് നമ്മൾ പർഞ്ഞൊടുക്കണ്ട ഒക്കെ അറിയാ ആഹ് ഒക്കെ അവനാന് വാണ്ടതൊക്കെ അല്ലാത്ത നേര്ത്ത് എടുത്തക്കാൻ പറഞ്ഞാലൊന്നും എടുത്തക്കൂല ഏഹ് ഇത്ങ്ങനെ പോവാന്ന് പറഞ്ഞാണ്ട് അത് പറഞ്ഞാ മതി ഓൽൽകാവശ്യം എന്തൊക്കെ വച്ചാ ഫുള്ള് ടുത്തക്കൽ എടുത്തക്കൽ കയ്യൊക്കെ
ടൂറ് പോവാറഞ്ഞാ ഓലത് ഓലന്നെ എടുത്തച്ചോളും
എടുത്തച്ചു ഒക്കെ റെഡി ആയി പോയാ മതിന്നള്ളേ
ആഹ് അത്‌ പറയൊന്നു വേണ്ട ഓലോഡ്
പറയൊന്നും വേണ്ട
ഉം
കുറച്ച് തണുപ്പുള്ള സ്ഥലത്തേക്കൊക്കെ പോണല്ലേ പോകുമ്പോ
ആഹ് ഇപ്പ ഇനി എല്ലായിടത്തും തണ്ക്കേക്കാര
ആഹ് ഇപ്പഎല്ലോടുതും അ കണക്കാ കാലാവസ്ഥ എല്ലോടതും ഒരേമാതിരി തന്നെയാണ് ചെലോടത്തൊക്കെ മയ വരുന്ന് ഉം ആഹ് ഞമ്മളങ്ങോട്ടൊന്നുംല്ല ആഹ് ഇങ്ങോട്ടൊന്നുംല്ല അത്ച്ച്ട്ട് പോയാലും ബുദ്ധിമുട്ടൊന്നും വരൂലട്ടോ അങ്ങനെ അങ്ങത്തെ ആഹ് ബുദ്ധിമുട്ടൊന്നും വരൂല പിന്നെ മയത്ത് പൂളി ലൊക്കെ എറങ്ങാറഞ്ഞ രസല്ലേ ഒന്നുകൂടി
ആഹ് ആഹ് ആഹ് ഏതായാലും രസം ആഹ് എന്താലും അടിച്ചു പൊളിക്ക
ആഹ് ഇനി ഒരുവട്ടംകൂടി പോണം ഇതാവുമ്പോക്കിന് വെ സ്കൂള് തൊറക്കും പോക്കനെ
ആഹ് ആഹ്
പിന്നെ എന്തൊക്കെയാന്നിട്ട് ചായ കുടിച്ചോ
ആഹ് ചായ കുടിച്ചു അങ്ങനെ പോണ് ണ്ട് ഇവിടെ കളിക്കാണ്
ഏഹ് ശരി ഇപ്പൊ ചായൊന്നും ആർക്കും വാണ്ട പ്പ ചൂട് ആഹ് വെള്ളം മതി വെള്ളം അങ്ങനെ കുടിച്ച് ഇനീപ്പോ പോകുകവാണെങ്കി തന്നെ വെള്ളം നമ്മക്ക് നമ്മള് എ തിളപ്പിച്ചറിയ വെള്ളം കൊണ്ട് പോണേകാരം നല്ലത്
ആഹ് എവിട് വ്ട്ത്തെവള്ളക്കെ കുടിച്ചാലേ അസുഖം വരാനൊക്കെ വേഗാവും
നല്ലോ വെള്ളം കുടി ക്ക ടൂറ് പോയി പുറത്തകറങ്ങിയാലും തന്നെ അതെ മാർഗുള്ളു അതത് യാത്രക്കെടേല് പൊള്ളലേൽക്കലും മറ്റതും ക്ക ഓരോന്നോരോന്ന് കേൾക്ക്ണതാണ്
ആഹ് ആഹ് ആഹ് പേടിയാണ് ഉം ചൂടല്ലേ
ആഹ് ചൂടല്ലേ പിന്നെന്തൊക്കെയാന്നാ
ന്നാ വേറെ പ്രത്യേകിച്ചൊന്നുല്ല ഉം ആഹ് എന്നാ ശരി അയ്ക് ക്കോട്ടെ എന്ന പിന്നെ വിളിച്ചാ
ആഹ് ആഹ് ന്നയിക്കോട്ടെ